ആഹ് എന്തൊക്കെ വർത്താനം
ആഹ് നല്ല വിശേഷം ഉം ഇങ്ങനെ
എന്ത്
നല്ല വിശേഷം
ആഹ് മയണ്ട അവിടാ?
ആഹ് മഴല്ലാ വെയിലാണ്.
ആഹ് ഇന്ന് വെ ഇന്ന് അല്ല ഇന്ന് ഇവിടെയും വെയിലെന്നെ, രാവിലെആ ഒറങ്ങി എണീച്ചപാട് ചെറിയ മഴൊക്കെ ഇണ്ടേര്ന്നു. പിന്നെ വെയിലന്നെ ഉം.
ആഹ്, ഇന്നലെയൊക്കെ ഇപ്പൊ എങ്ങനെയായിരുന്നു?
ഇന്നലെയും വെല്ല്യ മഴൊന്നുല്ല ഇപ്പൊ കൊറേ ദിവസ്ത്തേക്ക്. ഇന്നലൊക്കെ ചെറിയ തോതിലൊരു മയ ആഹ് ഒന്ന്
ആഹ് ചൂടാവുമ്പോള്ള മഴയൊന്നും ഇവിടെയും കിട്ടയില്ല, ഈ പ്രാവശ്യത്തെ മഴ നല്ല മഴ
ചൂട് മാറീട്ടൊന്നുല്ല ചൂടന്നെപ്പോ
അയ് ഇപ്പ ഇവിടെ അത്ര ചൂട് തോന്ന്ണില്ലാ ആം കൊറച്ച് എത്തെ തോണുമ്പ ഭയങ്കര ചൂടായിരുന്നു അത്രയും ചൂട് ഇപ്പ തോന്ന്ണ് ആണോ? ആഹ്, ആഹ് പിന്നെ കോ വീട്ടില് വേറെ ആരാ ഉള്ളത്?
ഇവിടെ ഞാനിപ്പ ഇന്റെ വീട്ടിലാള്ളത് ഇവിടെ ഇമ്മ ഇണ്ട് ഉപ്പ അനിയത്തിള് ഇക്കാക്ക ഇക്കാക്കാന്റെ വൈഫ് എല്ലാരുണ്ട്. ഉം അനിയത്തിള് സ്കൂൾ പോയതാണ് ഒരാള് സ്കൂൾ വിട്ട് വന്ന്ണ്ട്.
അതെന്താ നേരത്തെ വന്നോ?
ആ ഇന്ന് അല്ല ഇന്ന് നേരത്തെ വന്ന് എന്താ അറീല. സ്കൂള് വിട്ട് വന്ന്, ഉം പിന്നെ ഭക്ഷണക്കെ കഴിച്ചോ?
ആഹ് ഭക്ഷണം ഉച്ചക്കൽത്തെ കഴിച്ചിട്ടില്ല.
ഏഹ് അതേയോ കൊറേ സമയം കൊറേയായില്ലേ.
ആഹ് കൊറച്ചായി ഞാനിപ്പം വൈകീന്ന് കഴിക്കാൻ വേണ്ടിട്ട്.
ആഹ് എന്തായിരുന്ന് ഇന്ന് ഉച്ചക്ക് സ്പെഷ്യല്?
ഇന്ന് ഉച്ചയ്ക്ക് ഏഹ് രാവിലത്ത സാമ്പാറ്ണ്ടായിരുന്നു ആഹ് ആഹ് അപ്പൊ രാവിലെ സാമ്പാറ് വെച്ചെണ്ടാരുന്നു. അപ്പ അതാണ് ഇങ്ങള്, അവിടെന്തായിരുന്നു? മീന് ഇപ്പൊക്കെ മീൻ കൊറവല്ലേ
ആഹ് മീൻ കൊറവന്നെ
ആഹ് സാധാരണ മീനങ്ങനെ ഇപ്പ കിട്ടാറില്ലങ്ങിനെ നല്ല മീനൊന്നും കി ട്ട്ല്ല പിന്നെ എല്ലാ മീനൊന്നും ഇവിട കഴിക്കേയില്ല, ഇവട കൂടുതല് ഈ പൊഴ മീനൊക്കെയാണല്ലോ ഇവിടെ കിട്ടുന്നേ പൊഴമീനൊക്കെയാണെങ്കിൽ അത്രിഷ്ടൊല്ല.
ആഹ് അതെ
അവിടെ എങ്ങനാ മീനൊക്കെ കിട്ടോ?
ആഹ് നൽക്കോ മീനൊക്കെ കൊറവന്യാണ് എന്നാലും ചെൽപ്പം കിട്ടും. നല്ല മീനൊന്നും കിട്ടാൻ ചാൻസില്ല ആഹ് ഉം അധികം മ ത്തി യൊക്ക് മത്തി അല്ലെങ്കി ചെറിയ കുഞ്ഞി മീനുകളോ അങ്ങൻത്തൊക്കെയൊള്ളിപ്പോ
ആഹ് ഏഹ് ഇപ്പ മത്തി ആഹ്
എന്ത്?
മത്തിക്കൊക്കിപ്പ നല്ല ടേസ്റ്റിണ്ടായിരുന്നു. ഉം
ഉം, മത്തീ കറി വെച്ചാലൊന്നും ഞാൻ കൂട്ടലില്ല.
ആണോ?
ആഹ് ആ മ്യത്തിയാണെങ്കി പൊരിച്ചാലേ ഞാൻ കൂട്ടൊള്ളു. ആഹ് അല്ലാതെ കറി വെച്ച് കൂട്ടലില്ല.
ഉം ഇപ്പ ജോലികളെക്ക കഴിഞ്ഞോ?
ആഹ് പണിയൊക്ക കഴിഞ്ഞു ഫുഡ് കെയിച്ചില്ല ആഹ്
ഫുഡെയിച്ചില്ല എന്താന്ന് സ്പെഷ്യലപ്പ വേറേ?
ഇന്ന് കാര്യോയിട്ട് സ്പെഷ്യലൊന്നില്ല പയറുപ്പേരിണ്ട് പിന്ന വെള്ളരിയും പരിപ്പും തേങ്ങരച്ചക്കറിയും മോരും അത്രത്തന്നെ ഇന്ന് കാര്യായിട്ടൊന്നൂല്ല. ഉം പിന്നാ
പിന്നേക്കു ആഹ് ഒരു കുട്ടീകൂടിയെട്ട് കുട്ടികളെന്നല്ലേ പറഞ്ഞത്.
അനിയത്തികളാണ്.
അനിയത്തി ആഹ് അനിയത്തീടേണല്ലേ ആഹാ ആണോ അനിയത്തിയെന്താ ചെയ്യുന്നേ?
ഡിഗ്രി പഠിക്കയാ രണ്ടാളും ഒരാള് ഫസ്റ്റ് എന്താ ഒരാള് സെക്കന്റിയറും ഒരാള് തേഡിയറും പഠിക്കുന്നു. ഉം ഞാന് പത്ത് പിന്ന ആഹ് പിന്ന കല്ല്യാണം കഴിഞ്ഞ് പോയി.
ആണാ ആഹ് ആഹ് ഉം വേറെന്തുട്ടാണേ ചെയ്യ്തത് വേണോ?
എന്ത്?
ടീ വി കാണോ?
എന്ത് മനസ്സിലായില്ല
ഇനി ടീ വി സിനിമാ
സിനിമ, ടിവി ഇല്ല മൊബൈൽല് ഇങ്ങനെ യൂട്യൂബില് ഹോട്ട്സ്റ്റാറിലൊക്കെ ഇങ്ങനെ കാണും.
കാണും ഉം
ആഹ് അവ്ടെ ടീ വി ല് കാണുവായിരിക്കുലേ.
ആഹ് ടി വി കാണല് കൊറവാണ്. തിയേറ്റർല് അങ്ങനെയൊന്നും പോവാറില്ല. പക്ഷേ എന്നാലും കഴിഞ്ഞ എന്താ വ്യാഴ വാഴ എറങ്ങില്ലേ വാഴ സിനിമ എറങ്ങിയപ്പോ കണ്ടിരുന്നു പിന്നെ അങ്ങനെ സ്ഥിരായിട്ടൊന്നും പോയി അങ്ങനെ കാണാറൊന്നുല്ല. അത്ര നല്ല സിനമയാന്നൊക്കെ ഇങ്ങന പറയാന്ന് കേട്ട് കഴിഞ്ഞഴിഞ്ഞാ
ആഹ് അങ്ങനെ. ഇപ്പം മൊബൈല് തന്നെ കുത്തിന് കാണാല്ലോ മൊബൈൽന്നാവുമ്പോ അടിച്ചോക്കി കാണാ പരസ്യങ്ങളൊക്കെ. മറ്റേ ടി വിയിലൊക്കെ ഇതിലൊക്കെ തിയേറ്ററിലൊക്കെ പോയിക്കഴിഞ്ഞാ ആ സമയം വെറുതെ പോകന്നല്ലേ. ഉം ഞാൻങ്ങനെ മൊബൈലില് രസള്ളൊക്കെ കണ്ടാ ഇങ്ങനെ ഇട്ത്ത് നോക്കും. ആഹ് അല്ലാണ്ട് പോ തിയേറ്റർലൊന്നും പോയി
കുട്ടിയേളായാലും ചെറിയ കുട്ടികളാണ് അപ്പൊ പിന്നെ അവരയും കൂടെ തിയേറ്ററി പോയി ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനെ ഇരിക്കൊന്നുല്ല. അപ്പ അതുകൊണ്ട് കാണാറൊന്നും ഇല്ലായിരുന്നു.
അതെയോ
ആഹ്
ആഹ് ആഹ്
പിന്നെന്താ, വായിക്കോ?
ആഹ് ബുക്ക് എന്തെങ്കിലൊക്കെ കിട്ടിയാ വായിക്കും നല്ലതൊക്കെ കിട്ടിയാ വായിക്കും. ഉം പിന്നെ സ് പെഷ്യലൊക്കെ ഇണ്ടാക്കോ ഫുഡ്?
അങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല കൂടുതലും അമ്മയാണ് ഇവിടെ എന്തേലൊക്കെ ബിരിയാണിയൊക്കെ അമ്മ വയ്ക്കും. പായസം അതൊക്കെ ആഹ് അമ്മയാ ചെയ്യാറുള്ളെ.
ആഹ് ഏഹ് ക്ക അമ്മ ഇണ്ടാക്കലേര്ക്കുലേ ആഹ് ആഹ്
സാധാരണ ചോറും പിന്നെ വീട്ടിലെ കറികളും കുട്ടിയേൾക്കുള്ളതും ചായയ്ക്കുള്ളതും അങ്ങനെയൊ ക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അവർക്കൊക്കെ, ആഹ് സ്പെഷ്യലൊക്കെ പിന്നെ എനിക്കങ്ങനെ അറിയില്ല. അതൊക്കെ അമ്മ തന്നെയാ ഉണ്ടാക്ക്ണെ. ഉം
പിന്നെ, വേറെ, എന്ത്?
പിന്നെ സമയം പോവാൻ വേറെന്തൊക്കെ ചെയ്യാ?
സമയം പോവാൻ കാര്യായിട്ട് മൊബൈലെന്നെ. ഉം മൊബൈൽ ബു ക്ക് അങ്ങനെ കിട്ടിയാ വായിക്കും നല്ലതൊക്കെ കിട്ടിയാല്. അധികം ഇങ്ങനെ ഫോണില് സിനിമയോ സീരിയലോ അല്ലേ എന്തെങ്കിലൊക്കെ റീൽസ് ഒക്കെ കണ്ട് കുത്തിരിക്കും.
ഹലോ
കേക്കുന്നില്ല?
ആഹ് എടക്ക് വെച്ച് എന്തോ കേൾക്കാ ല്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല.
ആഹ് മൊബൈൽല് ഇങ്ങനെ റീൽസ് അല്ലെങ്കി സിനിമ സീരിയലങ്ങ നെന്തെങ്കിലൊക്കെ കണ്ട് സമയം പോവും. ഉം. എന്ത്
സീരിയലൊക്കെ കാണു ല്ലേ.
ആഹ് സീരിയൽ ഇങ്ങനെ ചെലതൊക്കെ കാണും. പ്രോമോങ്ങ നെ കാണുമ്പം ഇൻഡ്രസ്റ്റ് തോന്നുമ്പോ ഇട്ത്ത് നോക്കും ഹോട്ട്സ്റ്റാറില് പോയിട്ട്. അല്ലാ ണ്ട്, അങ്ങനെ എല്ലം ഒന്നും കുത്തിര്ന്ന് കാണൊന്നുല്ല.
പിന്നെ ചെടികളോടൊക്കെ ഇഷ്ടാണോ? ചെടികളൊക്കെ നടാനൊക്കെ ഇഷ്ടാണോ?
ആഹ് ചെടികളൊക്കെ ഇഷ്ട്ടേര്ന്നു. കല്യാണത്തിന് മുന്നേ ഉണ്ട വെക്കേയും നോക്കൊക്കെ ചെയ്യാര്ന്നു. ഇ പ്പോം അങ്ങൻ നോക്കലില്ല. ഇൻട്രസ്റ്റാണ് പക്ഷെ അയിൻ്റെ സമയം കിട്ടില്ല പിന്നെ ഞാൻ നോക്കലില്ല.
ആഹാ
ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ആടും കോഴിയും ഒക്കെ ഉള്ള സമയത്ത് ഈ ചെടികളെെ ലൊക്കെ വന്ന് കടിച്ചതൊന്ന് ച്ചിട്ട് പിന്നെ നോക്കലണ്ടായില്ല
ആഹ ആഹ ആഹ
ആഹ് അവിടെണ്ട് ചെടികളൊക്കെ
ആഹ് ഇവിടെ കുറച്ചൊക്കെ ചെടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കൂടുത മാ ങ്ങളുള്ള ഒരു സ്ഥലയൊണ്ട് അങ്ങനെ അധികം ചെടികളൊന്നും അങ്ങനെ ചോല നിക്കണോണ്ട് കണല്ലല്ലോ അപ്പൊ പിന്നെ അ അത്ര അങ്ങടെ ചെടികൾ ചെതന്നും പിടിക്കൊന്നുമില്ല അപ്പൊ കുറച്ച് കുറച്ചൊക്കെ റോസും അങ്ങനെ കുറ
അങ്ങനെ റോസൊക്കെ ഉണ്ട്ല്ലേ ഹലോ കേക്കുന്നില്ല ഹലോ ഹലോ
ആഹ്
അതെന്താ റേഞ്ച് പോകുന്നുണ്ട് ഇടയ്ക്ക്
ആഹ് ഹലോ
ആഹ് റേഞ്ച് പോകുന്നുണ്ടോന്ന് ചോയ്ക്ക
ആഹ് ഇവിടെ കുഴപ്പില്ലല്ലോ
ഇവിടെ റേഞ്ച് ണ്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങളെ ശബ്ദം പോയി പോന്ന് ആഹ് ഞാൻ ചോയ്ക്ക റോസ ഒക്കെ ഉണ്ടോന്ന് ചോക്കാ
ആഹ് ആ റോസ് ആഹ് ആ ആ ഇന്ന റോസ്ണ്ട്.
ആഹ് ആ. പിന്നെ. ഏഹ്. കൃഷിയൊക്കെ ഇണ്ടൊ.
കൃഷി ഇവിടെ ജാതി, അടക്ക അങ്ങന്യൊക്കെ ഉണ്ട്.
അതെയോ. ആ.
അല്ലാതെ വേറെതൊന്നു ഇല്ല.
ഏ. ആ. മാങ്ങിം ചക്ക്യാെക്കെണ്ടോ.
ആഹ് ചക്കേ മാങ്ങേക്കെണ്ട്.
മാ ആ ച മാങ്ങന്റെ സമയം. ആഹ് മാങ്ങെന്റെ സമയൊക്കെ ഇപ്പൊ ഏകദേശം കഴിഞ്ഞല്ലോ.
ആഹ് ചക്കെക്കെക്ക് ഇപ്പൊ എല്ലായിടത്തും ചക്ക മാങ്ങ്യേ ഇപ്ര്രാവശ്യം എല്ലായിടത്തും തന്നെ മാങ്ങ്യെക്കെ ഒരു പാട് ഇണ്ടായിരുന്നു.
അതെ. അതെ ഇവിട്യാെക്കെ ചക്കിം മാങ്ങൊക്കെ ഇഷ്ടം മാതിരി ഇണ്ടായിന്നു. മാങ്ങ കഴിഞ്ഞ് ചക്കണ്ട്പ്പോഴും ആടെ ഇവെടെക്കെ
ആഹ്.
ഉം. മാങ്ങെന്റെ സീസണൊക്കെ കഴിഞ്ഞ് തോന്ന് ഇപ്പം. കാണാനില്ലന്നെ. പൊറ്ത്ത് കാ ആഹ് ചെലേ സ്ഥലങ്ങ ഇണ്ട് അങ്ങനെ. ഉം. എടെങ്കിലൊക്കെ അപൂർവത്തിലേ ഒള്ളു ഇപ്പൊ.
ഉം. മൂവാണ്ട മാങ്ങ നല്ല ഇതാണ് കഴിക്കാനൊക്കെ.
ആ. അതെ.
അവിടെ മൂവാണ്ടൻന്നാണ് പറയുന്നെ. ഇവിടെ മൂവാണ്ടം മാങ്ങാന്നൊക്കെ.
ഇവെടാ ഇവെടാ പുളിയം മാങ്ങ ചേലം മാങ്ങ അങ്ങനെയൊക്കെ പറയാ. ഉം. ആ. ചേല മാങ്ങ. അങ്ങനെയൊക്കെ ഇവെടെ പറ്യല്.
ആഹ്. ആഹ്. അല്ലാതെ ഒരു ഉം. കൊ റ്ച്ച് ഏഹ് അത്ര പുളില്ലാതൊരു മാങ്ങ ഇണ്ടല്ലോ. ഏഹ്. ഇവിടം പറയുന്നെ മൂവാണ്ട മാങ്ങന്നാ പറയാ.
മൂവാണ്ട മാങ്ങന്ന് ഒക്കെ കേട്ട്ക്ക്. ഉം. പുളിയൻ മാങ്ങയാണോ ഉദ്ദേശിക്കുന്നെ.
അങ്ങനെ പുളി ഇല്ല അതിന്.
അറീല്ല. പ പഴ്ത്താല് എങ്ങനെ നല്ല ടേസ്റ്റ് ആണോ, അല്ലെങ്കില്
ആഹ് പഴത്താ നല്ലതാണ്. പിന്നെ നമുക്ക് അതെല്ലാ കൊറചിങ്ങട്ട് ആയി കഴിഞ്ഞാ നമുക്കത് ഉപ്പും ഒക്കെ ഇട്ട് കഴി കഴിക്കാൻ വേണ്ടി നല്ല
ചേലം മാങ്ങേണോ അറിയുന്ന്ണ്ടാവ.
ആ മേടിക്കാനും എന്താ കിട്ടുന്നെ അത് മേടിക്കാനല്ലേ കൂടുതല് കിട്ടാ. പൊറത്ത്ന്ന് വരുന്നാണോ. സേല മാങ്ങ
ചേലമാങ്ങ ഒക്കെ വീട്ടില് ഇ ണ്ടാവുന്നെ
ആണൊ.
ഇവിടെ ഇണ്ടാവല്ണ്ട്. ഇങ്ങള് പറയുന്ന മാങ്ങ ഏതാന്ന് അറിയില്ല. ഇവിടെ പുളിയമ്മാങ്ങ ചേലം മാങ്ങ. അങ്ങനെ കൊറ്ച് മാങ്ങകള്ണ്ട്. പുളിയ മാങ്ങന്ന് പറീന്നത് ഭയങ്കര പുളിപ്പുള്ള മാങ്ങ്യ.
പിന്നെ പ്രിയൂര് മാങ്ങ. അതൊക്കെ അവിടെ അവിടെ എങ്ങൻത്ത പറയാന്ന് എനിക്കറിയാൻ പാടില്ല.
ഉം. അഹ് ഓരോ സ്ഥൽത്തും ഓരോ പേര്ല്ലെ. ഉം അഓണ്ട് പെ ട്ടെന്ന് തിരിയൂല.
ആ. വേറെന്താണ്. നിങ്ങക്ക് ഫിഫ്റ്റി ന്നാ പറയുന്നെലെ കൂടുതലും
എന്ത്
മീന് മത്തീന്നാണ് പറയുന്നതല്ലേ ഞങ്ങളിവിടെ ചാളാന്നാ പറയാ
ആഹ് അത് കേട്ട്ക്ക് ചാളാന്ന് ചെല സ്ഥലങ്ങളിലൊക്കെ ഞമ്മള് മത്തീ ന്നാണ് ഞമ്മക്ക് എളുപ്പം പറയാൻ കിട്ടുക ചാളാന്നും പറയുന്ന കേക്കാം
ആഹ്
ഉം അപോ പിന്നെ മൊബൈലിലൊക്കെ കാണാലോ ചാളാന്നൊക്കെ വന്നിട്ട് മാങ്ങേന്റെ ഒന്നും അങ്ങനെ അധികം ഞാന് ന്നാ ഞാൻ വിളിക്കാട്ടോ ശരി